ആഹ് കേക്കാം കേ
എന്തുവോണ്ട് വിശേഷം?
വിശേഷോന്നില്ല ചോറ് കഴിച്ചിട്ട് ഇരുന്നതേ ഉള്ളു പിന്നെ ഇവിടെ അഞ്ച് മിനിറ്റ് കറണ്ട് പോവും പത്ത് മിനിറ്റ് കറണ്ട് വരും ഇങ്ങനാ
ആഹ് എനിക്കത് മനസ്സിലായി.
ഉം ചോറ് കഴിച്ചോ?
ചോറ് കൈച്ചു ചോറ് കൈച്ചു. സ്പെഷ്യൽ ഒന്നുല്ലായിര്ന്നു തീയലുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു അച്ചാറ് സാമ്പാർ
എന്തോ ഇത്ര ഒഴിക്കാനാ അവിടെ
ആഹോ ഒഴിക്കാൻ ഒരാ പുളിശ്ശേരിയും, സാമ്പാറും ഇന്നലത്തെയാ മീൻകറിയും തീയലും ഇന്നത്തെ
ഓ അങ്ങനെ ഉം പിന്നെ മഴയും ഇപ്പം എന്തായാലും ചൂടിൽ നിന്ന് ശമനം കിട്ടി.
ആഹ് ഇത്തിരി ആശ്വാസൊണ്ട് ഇത്തിരിയല്ല ഒത്തിരി ആശ്വാസൊണ്ട്.
രാത്രിയില് ഭയങ്കര ചൂടായിരുന്ന് അപ്പൊ ഇപ്പ ഭയങ്കര തണുപ്പായത് കൊണ്ട് ഫാൻ പോയാലും രക്ഷപെടാം
സമാധാനമായിട്ട് കെടന്നൊറങ്ങാം അതെ ഒന്നുല്ലേ ജനലെങ്കിലും തൊറ തൊറന്നിട്ട് കെടന്ന് ഒറങ്ങാം
ആഹ്
പിന്നെ
പിന്നെന്തുവാ ആഹ് ഞാനാണെങ്ക് ആ ഇപ്പൊ എലക്ഷൻ എന്താണ് ഇന്ദിരാ ഗ്യാരന്റിയെ പറ്റിയൊക്കെ പറയാനൊള്ളത്
പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഞാൻ ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട നമ്മള് ഏഹ് എങ്ങനെയാന്ന് വെച്ചാ ഈ കാലത്തിനൊത്ത് വരുന്നതിനൊത്ത് അങ്ങ് പോവുക അത്രയേ ഒള്ള്.
ആഹ് അങ്ങനെ പറഞ്ഞാ ശരിയാവത്തില്ല, നമ്മൾ എന്തെങ്കിലു ഒക്കെ സംസാരിക്കണം, നമ്മള് നമ്മടെ വോയിസ് നമ്മള് പറയണം, അതിനെതിരെ ഒള്ളതൊക്കെ.
പറയണം പക്ഷെ ഇപ്പ പറ വേണ്ട.
ഓക്കെ ഇപ്പൊ പറയുന്നില്ല.
എന്നാലും നല്ല കാര്യം വരുവാണേ നമക്ക് നല്ലത് അല്ലെങ്കി ചീത്ത അത്രേ ഒള്ളൂ.
ആഹ് നല്ല കാര്യം വരു എന്ന നോക്കാം
പ്രതീക്ഷിക്കാം നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കാം.
ഓക്കെ പിന്നെ ഇത് ഉച്ചക്ക് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങള് അടിപൊളിയൊരു ബിരിയാണി വെച്ചായിരുന്നു.
അത് ശെരി വീട്ടിലുണ്ടാക്കിയതാണോ?
ആഹ് വീട്ടിലുണ്ടാക്കിയതല്ല ഞങ്ങള് പൊറത്ത്ന്ന് വാങ്ങിച്ചതാ.
അത് ശെരി പൊറത്തൊക്കെ പോയി കഴിക്കോ?
എന്നൊന്നും കഴിക്കത്തൊന്നുല്ല വല്ലപ്പോഴും എന്നും കഴിച്ചാ പിന്നെ ജീവിക്കണ്ടല്ലോ.
അത് ശെരി ആ ബോധൊണ്ടോ?
ഒന്നാമത് ന ഇത്തിരി ഇങ്ങനെ വ ഇപ്പൊ എന്തെങ്കിലും കഴിച്ചാലേ കട പൊറത്തുന്ന്
ആ
ഭയങ്കര വെള്ളം ദാഹം ആങ്ങ് എപ്പോഴും ഒരു കുപ്പി വെള്ളം കുടിച്ചാൽ പോലും ദാഹം മാറത്തില്ല
ആ അവരതിനത് ആ അതാണ്
പിന്നെ ആ അല്ല അങ്ങനെ അങ്ങനെങ്കിലും എന്നും വീട്ടിന്ന് കഴിച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചുവോ
വീട്ടിലെ ഫുഡാണോ ഇഷ്ടം പോകും ഹോട്ടലിലെ
ആ അത് നൂറ് ശതമാനം വീട്ടിലെ ഫുഡാ പി ഞാൻ വല്ലപ്പോഴും വായിക്കൊരു ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ പൊറത്തുന്ന് കഴിക്കും
ഓ അത് ശരി വീട്ടിലെ ഫുഡ് ഭയങ്കര ഇഷ്ടവ പിന്നെ വായിക്ക് രുചി വെരാൻ വേണ്ടി പിന്നെ പുറത്തു പോണോ
അങ്ങനെയല്ല വീട്ടില് ഫുഡ് എനിക്ക് കഴിക്കാന്ന് വെച്ചാൽ പുറത്ത് വയ്യ പുറത്ത് പോയി കഴിച്ചിട്ടൊക്കെ എനിക്ക് വയ്യാതിരിക്കുയാണെങ്കിൽ വീട്ടിലെ ഫുഡ് കഴിച്ചാൽ ശരിയാവും
ഓ അങ്ങനെ
അതുകൊണ്ടാ ഞാൻ വീട്ടിൽ എപ്പടെ പോയിട്ട്ന്നാലും വീട്ടിൽ നിന്ന് ആദ്യമേ ചോറ് തിന്നുന്നെ
ഉം അത് ശെരി
ആ പിന്നെ ഒരു പ്രത്യേക കൈപ്പുണ്യണ്ട് എന്റെ വീട്ടിലമ്മയ്ക്ക് അതൊണ്ട് എനിക്കിഷ്ടവാ
ഒരു വീട്ടി ആ വീട്ടിലമ്മയ്ക്കായിരിക്കത എല്ലാ വീട്ടിലമ്മമാർക്കും ഒരു കൈപ്പുണ്യം ഒണ്ട് ണ്ട് അതാ അമ്മ മക്കളമാര് അത് മക്കളമാര് മനസ്സിലാക്കാത്തതാ
പ്രത്യേകിച്ച് ഇന്നെടുത്ത് കഴിക്കണന്നില്ല എനിക്ക് നല്ല വായിക്ക രുചിയുള്ള ഫുഡ് കിട്ടണം
അതിപ്പോ നടക്കുവോ
അയ്യോ അത് നടത്തണം എങ്ങനെയെങ്കിലും
അപ്പ അതിലും ഭേദം സ്വന്തമായിട്ട് നല്ല രീതിയിലങ്ങ് പാചകം ചെയ്ത് പഠിച്ചാ പോരെ
സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ പറയു ന്ന ഇവിടെ ഒരു ആ പേര് തോന്നുന്നു മെക്സിക്കൻ ചെറിയ എന്തോ ഒരു ഫ്രൂട്ടാ ചെറിയാ
ആ
ആ ഫ്രൂട്ട് ഉണ്ടായിത് ഞാൻ വലിയ കാര്യത്തെ ഭയങ്കര പുളിയാ
എന്തൊരു ഫ്രൂട്ടാ
ഏ ഒരു കുഞ്ഞ് ചെറിയിടെണക്ക് പുളി ഉള്ള ഒരു സാധനം മെ മെക്സിക്കൻ ചെറിയന്നങ്ങാണ്ടാ ആ
ബ്രസിൽ ചെറി മെക്സൻ ചെറിന്ന് പറയുന്നെ
അതെങ്ങാണ്ടാ ആ
എന്നിട്ട്
ഞാൻ അതെടുത്തോണ്ടന്ന് വെള്ള പഞ്ചാര പാനീൽ ഇട്ട് വെച്ചാല് ഭയങ്കര മതിരിക്കുംന്ന് ഞാൻ കണ്ട്
ഉം
ഞാനാണേ അതില് ആ ചെടിൽ ഒരെണ്ണം പോലും നിർത്താതെ മൊത്തം പറിച്ച് എല്ലാ ആ ഇയാളടെ വീട്ടിലെ എല്ലാരും എന്നെ അപ്രീഷ്യേറ്റ് ചെയ്യന്ന് പറഞ്ഞു
ഓ അത് ശെരി
എല്ലാം പറിച്ച് പഞ്ചാര പാനീയിൽ ഒ ഒഴിച്ചൊക്കെ വെച്ച് ഇപ്പൊ ഞാൻ എടുത്ത് തെറന്ന നോക്കിയപ്പോ പഞ്ചാരപ്പാനി വരെ പുളിച്ച്
അപ്പൊ അത്രക്കുണ്ട് കുഞ്ഞിന്റെ കൈ
അതാ ഞാനൊരി ഇൻഗ്രീഡിയൻ്റ് അതി ചേർത്ത പോലുല്ല എന്നിട്ട് ഇത്രയും കൊളവായങ്കി ഒന്ന് ആലോയ്ച്ചോക്ക്
അത് ആ വീട്ടുകാര് എങ്ങനെ സഹിക്കുമോ എന്തോ
ആഹ് ചെലപ്പ ഇങ്ങനെക്കെ പൊട്ടത്തരം കാണിച്ചാ പിന്നെ അടുക്കളേ കേറണ്ടല്ലോ
ഓ അങ്ങനെ അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്നേ അല്ലാതെ
അതിന് വേണ്ടി ചെയ അതിന് വേണ്ടി ചെയ്യുന്നെ ആണ് അറിയാ ഞ്ഞിട്ടൊന്നല്ല എനിക്ക് എനിക്ക് നന്നായിട്ട്റിയാം
എന്നിട്ടാണോ വീട്ടിലെ സാധനങ്ങള് വഴികളയുന്നേ
ശരിയാവണ്ടേ ഞാൻ ശരിയാവുന്നു നൂറ ശതമാനം ഉം പ്രതീക്ഷയിലാണ് ചെയ്തത്.
അത് ശെരി പക്ഷേ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചു.
ഓ മനുഷ്യനല്ലേ തെറ്റൊക്കെ സംഭവിക്കാം.
ഓ ഒരു തെറ്റ് എല്ലാവർക്കും സംഭവിക്കും പക്ഷെ ഇത്രയും തെറ്റ് ഒരാൾക്ക് സംഭവിക്കുകോ
സംഭവിക്കും പല തെറ്റിലൂടാണ് പഠിക്കുന്നത് ഇപ്പ എനിക്ക് മനസ്സിലായി ആ ചെറിമരത്ത് നിക്കുന്നതാണ് നല്ലതെന്ന്
ഓ അങ്ങനെ പിന്നെ വേറെന്താ
വേറെ മൊട്ടയാണോ ഇഷ്ട്ടം മൊട്ട പൊരിച്ചതാണോ ഇഷ് പുഴുങ്ങിയതാണോ ഇഷ്ട്ടം
മൊട്ട പുഴുങ്ങിയത ഇഷ്ട്ടം
ആ
മൊട്ട പുഴുങ്ങി കഴിക്കുന്നുന്നത എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്
എന്റെ അമ്മയാന്നെ എനിക്ക് മൊട്ട ഭയങ്കര ഇഷ്ട പക്ഷെ എന്റെ അമ്മയാണെങ്കിൽ ഒരു ദെവസം ഒരു മൊട്ട ഓൾട്ടർനെറ്റ് ഡേയ്സില് ഒരു മൊട്ടയെ തരത്തുള്ളൂ
ദേവസോം തരും അത് അമ്മയോട് പറഞ്ഞാ മതി ദിവസോം തരാന് ഒന്നിക്കെ ഒന്നരടോം ആകണ്ട ദിവസോം തരാൻ പറഞ്ഞ മതി പക്ഷെ ഒരു മൊട്ടയെ തിന്നാൻ പോലു ദി
അങ്ങനൊന്നും ഇല്ല അത് അത് ചുമ്മാതാ പ്രോട്ടീൻ
ജോലി നിങ്ങളെ പോലുള്ള പിള്ളേരൊന്നും ജോലി ചെയ്തില്ലല്ലോ അനങ്ങാതിങ്ങനെ കുത്തിയിരുന്ന് ഫോണും നോക്കുവ വെശകുമ്പോ വന്ന് ഫുഡ് കഴിക്കുക അത്രയല്ലാ യുള്ളു അങ്ങനെയുള്ളവര് രണ്ട് മൂന്ന് മൊട്ടയോനും കഴിച്ചിട്ട് പ്രയോജിതമാവത്തില്ല ഒരു മൊട്ട കഴിച്ചാമതി അത് തിന്നുന്ന ആ മോട്ടേടെ പോലും- ദഹിപ്പിക്കാനുള്ളത് കഴിക്കുന്നേ ഇത് ചെയ്യുന്നില്ല ജോലി
ഓ ജോലി ചെയ്യ്താ മൊട്ട തിന്നാം അല്ലെ
ആ എന്നാ പിന്നെ നാളെ തൊട്ട് ജോലി ചെയ്തിട്ട് അമ്മയെക്കൊണ്ട് വേടിപ്പിക്കാനാന്നോ
നാളെ തൊട്ട് അഞ്ച് മണിക്കൂർ അങ്ങ് നിന്നങ്ങ് വെറക് യൊക്കെ അങ്ങ് വെട്ടിക്കൊടുക്കാൻ പോവാ എന്നിട്ട് ഞാൻ പറയും അഞ്ച് മൊട്ട പുഴുങ്ങി തരാൻ ചെയ്യും ചോയിച്ചോ
ഉം
പിന്നെ ആനവാൽ മോതിരം ഇട്ട പേടിക്കത്തില്ലനൊക്കെ പറയുന്നു
ചുമ്മാതാ അതിനാ തങ്ങ് ഒരിതുല്ലാ എന്റെ കൈയിലിരിപ്പുണ്ട് ആനവാൽ മോതിരം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ മേളില് റബറോക്കെ മുറിക്കാൻ വന്നപ്പോ ആനയെ കൊണ്ട് വന്നപ്പോ അതിന്റെ ആ തടി മുടിക്കുന്നവര് പോയിട്ട് രണ്ട് ആനവാൽ അവ എടുത്തോണ്ട് തന്നു പക്ഷെ എന്തിയെന് കണ്ടില്ല ആരെടുത്തോണ്ട് പോയിന്ന് കണ്ടില്ല ഇവിടെ അത്രേയും നോക്കി കാണുന്നില്ല ഞാൻ സൂഷിച്ചു വച്ചിരുന്നതാ പക്ഷെ എന്റെ ആനവാൽ മോതിരം ഇവിടെ ഇരിപ്പുണ്ട് അല്ലാതെ രണ്ട് ആനവാൽ എനിക്ക് ഒരാ അവര് ഈ മരം മുറിക്കാൻ വന്നവര് ഇങ്ങനെ ആനയും കൊണ്ട് വന്ന് ഈ തടി കൊണ്ടുപോയപ്പോ അവര് അതിന്ന് രണ്ടു വാല് തന്നായിരുന്നു അറിയുന്ന ഒരാളുണ്ടായിരുന്നു ഞാൻ അതന്റെ മോക്ക് വ വളക്കത്ത് കെട്ടിയിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നേ പക്ഷെ അത് എന്ത്യേന്നു കണ്ടില്ല സൂക്ഷിച്ചു വെച്ചിരുന്നതാ
ഈ ആനവാലെന്ന് പറയുമ്പോ ചെറിയ സാധനം ആയോ കത്തിടത്രയൊന്നും ഇല്ല അത് ഭയങ്കര സൂക്ഷിച്ച് വച്ചാലേ കണ്ടുപിടിക്കാൻ പറ്റൂ
അത് ആന വല്ലെന്നുപറയുന്ന വയല് മൊത്തത്തിലല്ല അതിന്റെ ഒരു കഷ്ണം ഇങ്ങനെ ഒരു ചെറിയ ന്നാ വാഴ നാല് മൂലവരണം ഉം അത് കണ്ടില്ല മൊത്തവും നോക്കി അതെനിക്ക് വള ഉണ്ടാക്കാൻ വെച്ചിരുന്നതാ കൊച്ചിന് കൊടുക്കാൻ പക്ഷേ കിട്ടിയില്ല ആ ഈ പേരം വീട് മൊത്തോ അന്വേഷിച്ചു
പോയതൊക്കെ പോയി അതൊന്നും നമുക്കുള്ളതല്ല
അങ്ങനെയാ വിചാരിക്കുന്നേ
ഉം പിന്നെ രാത്രി ഇനി എത്ര മണിയാമ്പോ കെടക്കും നേരത്തെ കെടാക്കാറുണ്ടോ അവ
നേരത്തെ കിടക്കാറില്ല പതിനൊന്നരയാ ട്ടേ കിടക്കാറുള്ളു അത് പണ്ട് തൊട്ടേ പണ്ടല്ല ഏതാണ്ടൊരു പത്ത് വർഷത്തോളായി അങ്ങനെ തൊടങ്ങിയിട്ട്
ഒരാള് സംസാരിക്കുമ്പോ അതിന്റെ മീതെ സംസാരിക്കരുത് ഞാൻ പറയുന്നതിന്റെ മീതെ സംസാരിക്കുന്ന്
ഞാൻ സംസാരിച്ച് കഴിയുമ്പോഴാ പറയുന്നേ
ആണോ ഓക്കെ
പിന്നെന്തുവാ
പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല
ഇവിടെയും പ്രത്യേ ച്ച് വിശേഷങ്ങളൊന്നും ഇല്ല പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ല
ഉം പിന്നെ കുറേ നാൾക്ക്ശേഷം വെള്ളം വെള്ളമൊന്നുല്ല്യാർന്ന് കിണറ്റിൽ വെള്ളമൊക്കെ വന്ന്
ഉം ഇപ്പഴാ ഇപ്പൊ ഒന്നുരണ്ട് ദിവസം അടുപ്പിച്ച് മഴപെയ്തപ്പോ എല്ലാടോം ച്ച് കൊർചൊക്കെ വെള്ളം വന്ന്
അതാ പറഞ്ഞ് വെള്ളം ഇല്ലായർന്ന് വാങ്ങിച്ചിട്ട് നിക്കുവായിരുന്നു വെള്ളം
ഉം എൽമിക്കാവാറും ഉള്ള ഞങ്ങളടെ വീ എന്റെ ആ സ്വന്തം വീട്ടിലൊക്കെ അവിടെ അവിടൊയൊക്കെ വെള്ളം മേടിക്കുവ ദിവസവും മേടിക്കുവ
എല്ലാടവും വെള്ളം മേടിക്കുവ അപ്പൊ ഇപ്പൊ ഈ മഴ വന്നപ്പോ ഒരു ആശ്വാ
ആഹ് ഇന്ന് എനി പ്പൊ രണ്ടു ദിവസത്തേക്ക് വേടിക്കേണ്ടി വരത്തില്ല ആർക്കും
ഉം അതാ കൊറച്ച് വെള്ളമൊക്കെ ഇന്ന് നല്ല മഴയായിരുന്നു അടിപൊളി മഴയായിരുന്നു കുറേ നാൾക്ക് ശേഷം
കാറ്റ് പ്പ ഇവിടെ ഉണ്ടായർന്ന് കാറ്റും ആ ഇതൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ വന്ന് കറൻ്റല്ലാം പോയി ഇടക്ക് ഫോൺ ചെയ്തിട്ടും കറൻ്റ് പോയി ഫോണും കട്ടായി പോയി
ഇപ്പൊ ഇപ്പൊ കാലാവസ്ഥ പറയുന്നവരൊക്കെ കാ പ്രഡക്ട്യ്യുന്നത് കറക്റ്റായിട്ട് സംഭവിക്കാം.
പണ്ടും സംഭവിക്കാറുണ്ട് എടക്കങ്ങാണോ ഒന്നു സംഭവിക്കാതിരിക്കുന്നെങ്കിലേ ഉള്ളൂ.
ക്വാ പക്ഷെ ഇപ്പൊ അത് പെർഫെക്റ്റാ പറഞ്ഞ പറഞ്ഞതുപോലെ സംഭവിക്കുന്നുണ്ട്.
ഉം
പിന്നെ നമുക്കൊരു കൈത്തുമ്പിൽ കിട്ടുവല്ലോ എല്ലാം ഇപ്പോ
അതന്നെ
ഉം
ന്നെന്തൊണ്ട് വേറെ
വേറെ ഒന്നുല്ല എന്നാ ശെരി
ക്കെ
ഒകെ